എല്ലാത്തീമേ
എന്തൊക്കെയ വിശേഷം സുഖം എന്തൊക്കെയ അവിടത്തേക്കെ വിശേഷം
സുഖായിട്ട് പൊന്നു കൊഴപോന്നുല്ല എവിടെ ഇന്ന് രോഗിനെ കാണാൻ പോകണ്ടന്നൊക്കെ പറഞ്ഞിട്ടിന്ന് ഉം
മുത്തന്മാര് ആരെ കാണാൻ പോണ്ട എന്നൊക്കെ പറഞ്ഞിന്നു ഹലോ
ആ ആരോഗ്യന കാണാൻ പോയി പിന്നെ പോയിന്ത് വരവല്ലേ
ഉം ഉം ഉം
പിന്നെ ആ പാർ ക്ക് ഏ ആഹ് മൂത്തമാ മൂത്തമാക്ക് ക്യാൻസർണ
ആഹ് ആഹ്
അപ്പൊ അത് ഇപ്പൊ ഹോസ്പിറ്റലേയിനു ഇപ്പൊ വീട്ടക്ക് കുട്ന്ന്ക്ക്‌ണ്
ആഹ് ആഹ്
അപ്പൊ പറ്റേ സീരിയസ ആാണ് അപ്പോ അയിന് ആ ഉ വീട് എതാണ് ഓല വീട് ഇപ്പോൊ ആമക്കളൊന്നും ഇല്ലാത്തത് കാരണം ഒറ്റക്കാരുണ്ട് മക്കള ഉണ്ടായിരിക്കണം നോക്കാനെ
ആഹ് ആഹ് അ
അപ്പൊ മോളെ വീട്ടില്ല അത് ഇവിടെ അടുത്ത് കോട്ടക്കല്ലേ ക്യാൻസർ പള്ളന്റെ ഉള്ളുലു
ആഹ് എന്താറയാ ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവോ
ആഹ് ഭക്ഷണം കഴിക്കാനോ ഒക്കെത്തിന്നെ എല്ലാ കാര്യത്തിനും ബുദ്ധിമുട്ടിന് പറ്റേ അങ്ങോട്ട് പോയ പിന്നോട് തിരിച്ച് വന്നതനു ആഹ് എന്താ ചെയ്യാ
ക്യാൻസർയിങ്ങണ്ട് നാല്പത് ദിവസം കൊണ്ടേ അസുഖം അറിഞ്ഞും ചെയ്തു മരണംവും സംഭവിച്ചു
ആഹ് പ്പൊ ഇന്ന്പ്പോ ആഹ് ഞങ്ങള അയൽ അയൽവാസി
ഉം
ഏ ഉം ഞങ്ങളൊരു ഒരയൽവാസിതേമാതിരി ചെറിയൊരു കുട്ടി ഒരു വയസായ കുട്ടി ണ്ടേനി ആകുട്ടിനെ പ്രസവിച്ച ഉടനാണ് ഇതിന് ഈ അസുഖങ്ങള്തർഞ്ഞത് ന്നിട്ട് പിന്നീ അസുഖയിക്കാണ്ട് അങ്ങനെ കൊറെ ചികിത്സ യും കാര്യങ്ങളൊക്കായി. പിന്നെ പെട്ടൊന്ന് അസുഖം മാറി ന്നണ്ട് പറഞ്. ഇങ്ങനെ എന്താ വിധത്തിൽ ജോും കാര്യങ്ങള കുടി നാട്ടന്റെ മകള് കൊണ്ടോയിക്ക കുട്ടികള ഇല്ലാത്തത് കാരണം ആഹ് കൊണ്ടോയ്ക്കാണ് നോക്കിയലേ ഐനെ എന്തെങ്കിലും ഓസ്പിറ്റൽ കൂടെക്കെയറ്റേ എന്നിട്ട് പെട്ടെന്ന് പിന്നെ ങ്ങക്ക് മാറി ന്നൊക്കെങ്ങനെ പർഞ്ഞീ നി അവിടെ ഉമ്മ ഇങ്ങനെ പണ്ട് കേട്ടീന് പിന്നെണ്ട് ഒരു ദിവസ് പെട്ടെന്ന് വൈകുന്നേരം മരിച്ചു ന്നണ്ട് പർഞ്
ആവോ
ഭയങ്കര ഒരു ന്ന് ഒരു ചെറിയൊരു കുട്ടിം കുട്ടിയും ഇപ്പളും നാത്തൂന്റെ മകളട്ത്തന്നേണ്. ഓള നോക്ക്‌ ണ്ടത്
ആഹ് എന്താ ചെയ്യണലേ
കുട്ട്യാളില്ലാത്ത ആരെങ്കിലൊക്കെ നോക്കണ്ടേ
എന്ത യ്യ പട്ച്ചോനോരോന്ന് കണക്കാക്ക്‌ണതാണ്
ആഹ് പിന്നെ വേറിം രണ്ട് മക്കള്ണ്ട് വല്യ മകന് പത്തിരുപത് വയസ്സായിക്ക്‌ണ് രണ്ടാമത്തത് ഒമ്പതാം ക്‌ളാസ്സില് പഠിക്കണ്. പത്ത് പയ്നാല് വയസ്സായതണ്. രണ്ടാമത്തെ കാര്യങ്ങൾ അതാ പിന്നെ ഈ കുട്ടിയാന്ന് പറ്റചെർത് ആഹ് അപ്പ മരിക്കാണ്ട് കൊണ്ട് വന്ന മുമ്പന്നെ പറഞ്ഞീനോ നിങ്ങള് നിന്റെ കുട്ടിനെ നോക്കണ്ടു എന്നുള്ളത് പർഞ്ഞീനത്
ഉം ഉം ഉം
അല്ല പിന്നെ ഇങ്ങനെ പോയി വരുന്ന വരെ ലോര എടുത്ത് ഒരു പാർക്കണ്ട് അപ്പൊ കുട്ടികള് ഇങ്ങനെ പാർക്ക് കണ്ടപ്പോ പാർക്ക് പാർ കേന്ന പോ എന്നാ അവിടെ എന്ന് കേറി. ആഹ്‌ രോഗിനെ കണ്ട് വന്നപ്പോ ആ ഒരു പോക്കില് അവിടൊന്ന് കേറി ഒന്ന് എൻജോയ് ചെയ്ത്ക്കാണ്ട് പോന്ന്
ആഹ് ക്യാൻസറെ അമ്മളെ കാർന്ന് തിന്ന്ണസുഖാണ്
ആ ഓ ക്യാൻസറാന്ന് പറൺ ന്റെ റബ്ബേ ആഹ്‌
അതെ പ്പ അതേ പറഞ്ഞ ന്റെ എന്റെ മ്മേ ഒന്ന് പറ്റിയത ഇങ്ങാണ്ട് രോഗിയ ഒക്കെ കിഡ്നി പേഷ്യന്റ് ഒക്കെ കൊണ്ട് ആംബുലൻസി ഒക്കെ കൊണ്ടേരുന്നു പക്ഷെ ഇ പ്പാക്ക്ത് അസുഖം അറിയലും മൂന്നാം സ്റ്റേജെത്തീക്ക്‌ണ് നാപ്പത് ദിവസത്തിനുള്ളില് അസുഖോ മരണോം എല്ലോം സംഭവിച്ച്
ആഹ്‌ പ്പമ്മാന്റെ അവസ്ഥന്താ ന്നട്ട്പ്പോ
രണ്ടാളും അങ്ങനെ തന്നെ മരിച്ചത് ഉം അപ്പോ ഇപ്പൊ കോയപ്പൊന്നും ഇല്ല അങ്ങനെ ആ മരുന്നും കാര്യം കുഞ്ഞിന്റ് തേച്ച് എങ്ങാനും പൊണ്ട് അസുഖണ്ട് ന്നാലും നമ്മുക്ക് ഒറ്റക്ക് നടക്കാനും പിടിച്ച് ക്കാനൊക്കെ കയ്യ്ണ്ട്. കാര്യങ്ങൾ ചെയ്യാനൊക്കെ കയ്യ്ണ് ണ്ട്. മറ്റതൊന്നിനും പറ്റൂലേന്നു
ആഹ്‌ അതേതായാലും നന്നായി. പട്ചോനെ എന്തെല്ലാം ഒരസുഖങ്ങളാണ്
അല്ലേ ഇപ്പാൻ ഉം ഇപ്പാന്റെ രണ്ട് ജേഷ്ഠന്മാരും ക്യാൻസറായിട്ടാ മര്ച്ചത് മ്മണ്ട് പ്പാന്റെ
ആഹ്‌ അള്ളാ മൂന്ന് മക്കള് മ്മ നിക്കെ അങ്ങട് പോയിലേ
നൂറ്റിയാറോ അങ്ങനെ നൂറ്റി പയ്നൊന്നോ നൂറ്റിയാറോ അയ്ലേ അങ്ങനെ എന്തൊക്കേഅയ്ക്ക്‌ണ് നൂ റ്റി ആറിന്റെ മോൾക്ക് ആയിട്ട്ണ്ടാവും വയസ്സ്
എസ ഓ
ആ ഒരു പ മകള് മാത്ര ഇപ്പള്ളത് പിന്നെ പേരക്കുട്ടികൾ അങ്ങനെക്കെ ഉം. ഇപ്പ അന്നെ ചെറുത് വലിയത് പോയി ആദ്യം അത് കഴിഞ്ഞ് ചെറുത് പോയി അയിനടീൽ നടു നടു ട്ടോ കോയി അങ്ങനെ ഒക്കെ ക്യാൻസറും അതാ ന ഉമ്മാന്റെ ഒരു ഗതിയെ
അതെന്നെ പറഞ്ഞത് എന്താ വല്യമാത പാടന്ത സുഖം തന്നെ അല്ലേ
വല്യമ്മാക്ക് കുഴപ്പൊന്നും ഇല്ല അങ്ങനെ നീ കാലിൽ നീര് ശ്വാസം മുട്ടല് അങ്ങനത്തെ ഒക്കെ ഒരേ രേ ഇതായിട്ട് അങ്ങനെ പോണ് ഒള്ളൂ അല്ലാത്ത കുഴപ്പൊന്നുല്ല്യ
ആഹ്‌ ആഹ്‌.
അങ്ങനെ പോുന്നുണ്ട് ഉം അതന്നെ അതല്ല അതാണ് അതിന്റെ മക്കള് ഏ മൂന്നാള് നമ്മള് ജീവിച്ചിറിക്കുമ്പ മൂന്ന് ആൺകുട്ടികളും പോയില്ലേ എന്ന് ആലോചിച്ച് നോക്കികെ മക്കൾക്ക് പ്രാർത്ഥനയും കാര്യോ ഒക്കെ കിട്ടും പക്ഷെ എന്നാല ഉമ്മ മനസ്സ് എന്നാലു
ആ അതെന്ന ഉമ്മാന്റെ മനസ് അതിപ്പോ
ഉം ഉം. ഹലോ
തെ രാത്രിത്തെ ഫുഡ്‌ ഒക്കെ ആയോ
ആ മീൻ പൊരിച്ച ഉം ആ ആ കേക്കണണ്ട് ആഹ് ഫുഡ് ഹസ്ബന്റ് വന്നിട്ട് കട അടച്ച് വന്നിട്ട് ഹസ്ബന്റ് കട അടച്ച് വന്നിട്ട്
ആഹ് സമയം പറയാവോ ആഹ്‌.
ഒമ്പത് മണി ചെലപ്പോ പത്ത മണി ചെലപ്പോ അടക്കണ സമയത്ത് ആളുണ്ടാവേ
ആ അല്ലെങ്കില് അങ്ങനെ തന്നെ നമ്മള് ഒന്ന് അട ക്ക നോക്കുമ്പോള് ഒക്കെ അങ്ങന നന്നായിട്ട് ഒരാള് വേരില് എന്തൊരു കാര്യത്തിനായാലോ
ആഹ്‌. അപ്പൊ പിന്നെ അങ്ങനെ ചെലപ്പോ നേരം വെക്കും ഒന്നും പറയാൻ പറ്റൂലാ ഈ കൂടീ യൂണിഫോമിന്റെ തെരക്കല്ല ഇപ്പൊ
ആഹ് ആഹ്
അപ്പൊ യൂണിഫോമ്ണ്ട് അപ്പൊ അങ്ങനെ ആ ഒരു ഇതില്
ആഹ്
ഉം അവിടായോ
ആ അവിടെ ഒക്ക ആയി ഇവിടെ ചോറ് രണ്ടു നേരം വെക്കലാണ് രാവിലെയും ഉച്ചക്കും രാത്രിക്കള് വേറയും ഉച്ചക്കള് വേറെ അങ്ങനെ വെക്കലാ ഉപ്പക്ക് ചൂട്ന് ആഹ് എന്റെ ഹസ്ന് കെട്ടിച്ചോർത്തൊക്കെ അങ്ങനെ തന്നെയാ പക്ഷേ ഇവിടത്താക്ക് ചൂടുള്ള ചോറ് വാണം.
ആഹ് അപ്പൊ പിന്നെ രണ്ടെട്ടം വക്കണ്ടി വരും
ആഹ് പിന്നെ ഇവിടെ പിന്നാ ഗ്യാസില്ല അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്
ആഹ് ആഹ്‌ അടുപ്പന്നെ
ആഹ് സാധാ അടുപ്പ പുകട്പ്പന്നെ
ഏ ഇപ്പൊ അങ്ങനത്തത് വളരെ ചുരുക്കാണലേ ഗ്യാസില്ലാത്ത വീടെ ചുരുക്കാണെന്നറയാ
അത് ഞാനും അത് പറയുമ്പോ എല്ലാരും ആകാം എന്താണ് ഷോക്ക് ആവു ഗ്യാസ് ഇല്ലേ എന്ന് ഒരു അത്ഭുതാനാല്ലാർക്കു ആഹ് ഓടിട്ട വീടായാലും വേണ്ടില്ല ഗ്യാസും ഏസിയും ഫ്രിഡ്ജൊന്നും ഇല്ലാത്ത വീടുണ്ടല്ലോ പക്ഷെ ഇവിടെന്നുല്ല കേട്ടോ ഫ്രിഡ്ജ്പ്പ ഞാൻ പറഞ്ഞില്ലപ്പ മൂത്തമ്മ സുഖൽ സുഖല്ലാത്തൊരു മൂത്തമ്മണ്ട്ന്ന് ആ മൂത്തമ്മ അവിടെ വീട്ടിൽന്ന് കൊടുന്ന ഫ്രിഡ്ജാ. അങ്ങനെ
ഏ അങ്ങനെയാണ്ല്ലേ നല്ലത് അല്ല അങ്ങനെ ഉണ്ടല്ലോ ഇപോം വീടാള് മറ്റേ കാണൂല്ലേ ഇപ്പ എന്താന്നോ വീട് ഒരു വീട് കയറ്റുമ്പം അടു വേണ്ടാന്നറയും ഗ്യാസടുപ്പേണ്ടാകൂള്ളു പൊകടുപ്പ് ഇണ്ടാക്കാൻ കൂടി ആൾക്കാരില്ല
പക്ഷെ ഇപ്പൊ അത് ഒരുവിധം എല്ലരും ഒരു പാഠം പഠിച്ചു ഗ്യാസ് കിട്ടാത്തത് കാരണം
ആഹ് ഇപ്പൊക്കെ മനസ്സിലായി അതല്ലാന്ന് അങ്ങനെയാണ് അറിയ പുതിയ വീട് വയ്ക്കുമ്പോഴേ അടുപ്പില്ലാതെലെ ഉണ്ടാക്കണ് പൊക ആകും മറ്റേതാണ് പറഞ്ഞ് ങ്ങാണ്ട്
ആഹ്
ഇവിടെ രണ്ടും ഉണ്ട് രണ്ടും ചോറ് അടുപ്പത്ത് തന്നെ വെക്കല് ചോറും
ആ
ഉം ചോറ് അടുപ്പത്ത് വെക്കും ബാക്കിവിടെ
ആ ഗ്യാസ് മേല് വെക്കു ലേ ആഹ് ഞാനും ആഹ ഞാനും അവിടെ അങ്ങനെ തന്നെയാണ് ദോശൊക്കെ അടുപ്പത്ത് വെക്കും പിന്നെ
ആഹ്
ബാക്കിയുള്ളതെക്ക
നമ്മള് മീൻ ആഹ് മീൻ പൊരിച്ചല് ഉപ്പേരി ആ അതന്നെ ഞാനും ഗ്യാസ്മെക്കാട്ടും
ഗ ഗ്യാസ് മെല്
ആഹ അതാണ് ഞാനും അങ്ങനെത്തനെ ചെയല്ട്ടോ അല്ലാതെ നടക്ക രാത്രി പിന്നെ അങ്ങനെ പോത്ത് ഉണ്ടായിരുന്ന അന്ന് വെള്ളം തിളപ്പിച്ചാ അങ്ങനെ രാത്രി വെള്ളം അങ്ങനെ അടു അപ്പ താന വെക്കൊന്ന അല്ലാണ്ട് രാത്രി ത അങ്ങനെ തിയ്യൂട്ടലില്ല ഗ്യാ ഗ്യാസുമേ തന്നെ ചെയ്യും
ആഹ് ആഹ് എന്റെ മകന് പിന്നെ രാത്രി എന്ന് വേണം ആ അല്ല എൻ്റെ മോൾക്ക് രാത്രിയയാ എന്നും ഓളെ ഉഴിഞ്ഞിടണം ഉപ്പും മൊളകും ആ ഇപ്പുംമുളകും ഇതാക്കി കൊണ്ട് എന്നും അവളെ ഉയ്യണം ഇങ്ങനെ ഉമ്മൻറ്റ് അടുത്ത് ഇങ്ങനെ വരും ഇങ്ങനെഉയ്യ ഇങ്ങനെ ഉയ്യ അത്കണ്ട്
അങ്ങനെ ശീലായി നമ്മളെവിടേലും പോയിവന്നാലും കുട്ട്യാക്ക് പൊർത്യേട്ഉണ്ടാകും കേര്ത്തിട്ട് അങ്ങനചെയ്ണല്ലേ
അത് വെറുതെവീട്ടിലിങ്ങനെ വെറുതിരുന്നാലുംമാണോഓക്കത് ചെയ്യ ചെലേസമയത്തൊക്കെ നമ്മള്ഓത്ണ സമയത്തൊക്കെ ഞാന് വെള്ളിയാഴ്ച്ച പോകും
ഏഹ്
ഞാന് ഔട്ന്ന വരുമ്പോതന്നെ മോള്
ഉം
അസ്ബന്റിന്റെമോളോ
അൽ ആ വല്ല്യമോൾ ഒരുമോള്ണ്ട് പറഞ്ഞ്
ആ ഓള് ഒബ്ബിലാണ്
ആഹ് ഒബ്ബീല്എത്തിക്ക്ണ്ല്ലേ ഉം പിന്നെന്തൊ മ്മാക്കൊക്കെ സുഖല്ലേ
ന്ക്ക് ഇഷ്ട
ഇപ്പഇ ഇപ്പ വന്നാ
ഇല്ലപറ്റില്ല
ഹലോ
പറഞ്ഞില്ലേ അലോ കേൾക്ക്ണില്ലേ
ഇല്ലടി ഇത്ങ്ങനെ കേൾക്കാതായി ആപറി
ഇല്ല ഇപ്പ ഇപ്പ
ആഹ് പിന്നെന്തൊക്കെഇമ്മയ്ടെ പോയി
ഇമ്മതാവടെണ്ട് ഓതുണു ഖുർആൻ ഓതാണ് ഖുർആൻ ഓതാണ്
ഞാപ്പോഓത്തോക്കെകഴിഞ്ഞങ്ങാണ്ട് ആ ഓത്തൊക്കെ കഴ്ഞ്ങ്ങാണ്ട് ങ്ങനെമീപോര്ച്ച്ങ്ങാണ്ട് ഓക്ക്ചോറാണംപറയണ്ട് അപ്പൊഅത് കൊട് പ്പത്തേത്തി അങ്ങനെ ആഹ്
ആഹ്
വേറെന്തൊക്കെണ്
ന്നാആയ്ക്കോട്ടട്ടോ വിളിക്ക
ഓക്കെ ന്നാ ഓക്കെ ശെരി ന്നാ ആ ഹ്ശെരി
ആഹ്